ഹലോ ആഹ് ആഹ് കേക്ക്ണ്ട് അസ്ലാമലൈക്കും
വലൈക്കുംമുസ്‌ലാം
ഹലോ ഉം എന്താ പണി കടി എന്താ കുട്ടിയേളെ ചായുടൈഞ്ഞ് അങ്ങനെ ഇരിക്കാ ഉം ഏഹ് ഒക്കെ സ്കൂൾട്ട് വന്നാേ ആഹ് വന്നു ഇപ്പൊ മദ്റസ് പോയി ഉം ആഹ് ഇപ്പളാ മദ്റ്സ് ല്ലേ ഇപ്പളാ മദ്റ്സ് രാവിലെ ഏഴരാവുമ്പൊ സ്കൂള് പോണഅല്ലേ ആഹ് അപ്പൊ സ്കൂള് മദ്റ്സ്സ് വേറിം അതുല്ലേ അത്ണ്ട് ഇന്നാല് ഞമ്മള് ഇവ്ട്ത്തെ കൊട്ക്കാകെര്തിയിട്ടെ പക്ഷെ ഒക്കെപ്പാടെ പഠിക്കാൻ ഗെതിയെടെല്ലെക്കാരം എപ്പോ ബുദ്ധിമുട്ടുണ്ട് ഇന്നാലും ഇപ്പ അങ്ങനെ ശീലായി ഉം ഇന്റ മകന് യു കെ ജിലായിട്ടന്നെ ഞാൻ കുട്ങ്ങീക്ണ്
ആഹ്
ഇത്രങ്ങാനും ഇപ്പാസിലബസൊക്കെ ഭയങ്കര ടെഫാണേ ഉം നെ എത്രങാനും എഴുതാന് ന്നോ. ആദ്യം ഞമ്മള് പഠിച്ച്ട്ക്കണം. അതന്നെ അത് സ്കൂൾന്ന് ശെരിക്കും പഠിപ്പിച്ചെന്നീല്ല ഓലൊക്കെ വീട്ട്ക്ക് പറഞ് വിടാണ്. വടെ അങ്ങനൊന്നല്ല കൊറച്ചൊക്കെ വർക്കോള്ളൂ പ്പം തൊർന്ന്ക്കാണ്ടാണൊ എന്താന്നറീല്ല. ഉം ഇവിടെന്നാ അങ്ങനല്ല ദിവസും ഇനിപ്പോ ഒരു ശനി ഞായറും ഒഴിവുണ്ടെങ്കി ഒന്ന് ഒഴിഞ്ക്കാ വിചാര്ച്ചുമ്പം അയ്നും പറ്റൂല്ല. അപ്പയിലാറെ വർക്ക്. ഒര് ബാഗൊക്കെ ഭയങ്കര വെയ്റ്റാണ് പർഞ്ങ്ങാണ്ടിങ്ങനെ പാരന്റ്സ് പർഞ്ഞിട്ട് മ് കൊർച്ച് ഇപ്പ വാങ്യേക്കും. ഏഹ്
അപ്പൊ അങ്ങനെ തോനം
ങ്ങനാവുമ്പ വെയിറ്റു ണ്ടാവൂല്ല തോന ഹോംവർക്കുൺ ണ്ടാവൂല. ആഹ്. മദ്രസ്ത്തെ എന്നുണ്ടാവോ? മദ്റസ്തത് പിന്നെ ഹോംവർക്ക് ആയിട്ടൊന്നുംല്ല അങ്ങനെ ട്യൂഷനാക്കിങ്ങാണ്ടല്ലേ. ഉം
അത് കാര്യായിട്ട് ഉസ്താഹ്മാര് അവ്ട്ന്നന്നെ ചെയ്ത് വിടും. പക്ഷെപ്പ ഈ രണ്ടാം ക്ലാസ്സിലായി അറബി മലയാളാവോണ്ടേ കൂ ട്ടെഴുത്തും വാക്യങ്ങൾ എഴുതെലൊക്കെയാണ് ബുദ്ധിമുട്ട്.
ഓൻക്ക് ഉം ഉം
പക്ഷെ അത്ങ്ങനെ കൂ ട്ടിയെഴ്താനറി
എഴ്താനറീല്ല. ആഹ്. അനിക്കിനി രണ്ടും രണ്ട രീതിയിലേകാരല്ലേ. രണ്ടും വേറെ വേറെ മദ്രസല്ലേ? ചായുട്യൊക്കെ കഴിഞ്ഞോ? ആഹ് കഴിഞ്ഞു.
ആണ്. ഹലോ കുട്ട്യേളഴിക്ക. ഹലോ
ഹലോ ആഹ് കേക്ണില്ലേ അവിടെ എല്ലാരു ഇല്ലേ?
ആഹ് ഇണ്ട് ഇവടെ ണ്ട്. എല്ലാരുണ്ട്.
ണ്ട് വടെണ്ട് എല്ലാരുണ്ട് കുട്ട്യേള് ഒവ്ടെ ചോയിക്കാ, കുട്ടിയേള് കളിക്കാൻ പോയി.
ആഹ് അടെ മഴല്ലേ.
വൈന്നേരായ പിന്നെ, ഇല്ല അവിടെണ്ടോ?
ഉം ഇവടെങ്ങനെ മഴ തുള്ളിയിട്ട്ങ്ങാണ്ടാണ്.
ഇവടെ ഒന്ന് അഹ് ഇവടെ ചാറിക്കാണ്ട് പോയി ഇവടെ എല്ലല്ലെങ്കിം പൊതുവെ മയ കൊറവാണ്.
ഉം ഇവിടെ ഉച്ചാവുമ്പോ നല്ലൊന്ന് പെയ്തു പോയി പിന്നെ ഇങ്ങനെ തുള്ളിട്ട്ക്കാണ്ടന്നെ തെളിഞ്ഞിട്ടില്ല.
തുള്ളിട്ട്ക്കാണ്ടന്നെ തെളിഞ്ഞിട്ടില്ല.
ഉച്ചേരെ നല്ല
അവ്ടെ പിന്നെ കുട്ടികള് കളിച്ചാലൊന്നും പോവല്ണ്ടാവൂല ല്ലെ.
ഇവടെ മുറ്റത്ത് കൂടി എറങ്ങലൊക്കെ ണ്ട് അവര് ദാ ഇബല് രണ്ടാളും കൂടി മുറ്റത്തൂടി മഴ
ദാ ഇബല് രണ്ടാളും കൂടെ പ്പം മുറ്റത്തൂടി മഴൊണ്ട്ക്കാണ്ട് ഇബടെ കേറിവന്നക്കാ. ആഹ് അയൽവാസിയേളെ കുട്ടിയേളൊന്നും വരൂല്ലല്ലോ.
ഏഹ് അങ്ങനൊന്നുല്ല ഒക്കെയ്ന് വല്യ കു
ഏഹ് അങ്ങനൊന്നുല്യ ഒക്കെയ്ന് വല്യ കുട്ടിയേളാക്ക്ണ് അപ്പപിന്നെ പൊതുവെ ഇവിടെ പൊറത്തിറങ്ങാതോലക്കാരല്ലേ.
ഇല്ല പോലൊന്നും അങ്ങനെ നിന്നിട്ട് വരില്ല ആദ്യക്കെ വന്നില്ല ഇപ്പൊന്നും അങ്ങന വരില്ല കുട്ടികളൊക്കെ വല്തായില്ലേ
കുട്ടികളെക്കെ വലുതായില്ലേ-
അങ്ങനെ വലൃയചെറിയ കുട്ടിയാ ജോലികൾക്ക് തടസ്സം ഒന്നുമില്ല ങേ ഉ നിങ്ങളെ അയലമുകൊതക്കൂടൊക്കെ ഉണ്ടാവല്ലേ കുട്ടികള് ഉം ഇവിടെ കുറേ കുട്ടികളുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വിടൂല എന്നാല് ഇപ്പോ മോന്പ്പോ കുറച്ചൊക്കെ വെലുതായിട്ട് സൈക്കിളിമ്മൊക്കെ അയലേതിലുക്കെ പോവാല് തുടങ്ങിക്ക്‌ണ്.
ആഹ് ഞങ്ങളിവിടെ പിച്ചുവിനെ മദ്രാസിലാക്കാൻ പോകുമ്പോഴേ കാണാ റോട്ടുകൂടെ കുട്ടികള് പോണത്. ചെറിയ കുട്ടികള് സൈക്കളേക്ക് ഇങ്ങനെ പോണകാണാ. ഇവിടെ വരിക്കും മുറ്റത്തും കൂടെ ഇങ്ങനെ ഓട്ടുംന്നല്ലാതെ റോട്ട് കൂടെ ചേലാവാത്ത
ചേലാവത്തോണ്ടായ് അത്ഭുതാണ്.
വണ്ടിൻ്റെ എടക്കൂടെ കൊ
കുഞ്ഞുകുട്ടികള് സൈക്കേളേറ്റ് പോണ് കാണുമ്പളെയ് കൊറച്ചൊക്കെ പോണം എന്നാലേള്ളൂ അങ്ങനേം വളരണ്ടേ ഇവിട്ന്ണ്ട് എറങ്ങിയാ മെയിൻ റോഡല്ലേ മ്മ് മ്മ് വെല്യാ വണ്ടിയളൊക്കെ എടെക്കൂടെ ലെസിരി ഇല്ലാത്ത- കുട്ടിയാൾ സൈക്കളായിട്ട് പോംമ്പളെ
പേടിയാണ്
ആഹ് പേടി
പിന്നെന്താ അങ്ങനെ പോണ്
ഇല്ലല്ലോ
ഏഹ് ഓന് മൂന്ന് വയസായിട്ടല്ലേ ഒള്ളു ഓനെ അടുത്തല്ലക്കെ ആയിട്ട് ചേർക്കണം അംഗനവാടി ഇവിടെ അടുത്തൊന്നുല്ല കൊറേ പോണം
ഏഹ്
രണ്ട് മൂന്ന് അംഗൻവാടിയൊക്കെ ണ്ട് പക്ഷെ അതിന്റെക്ക കൊറെ വി
കൊറെ വിട്ടാ ഞങ്ങള് മ് ഹ്-
അംഗനവാടി നടക്കൂല
ആഹ് ഞങ്ങളും അങ്ങന തന്നെണ് എന്നാലും ഞാൻ കൊണ്ടെയാക്കും ആഹ്
ഏഹ് നേരെ റോട്ടില് നടന്നു പോനാണെങ്കിൽ സുഖണേ ഇത് കുറെ ചുറ്റി തിരിഞ് പോണം നമ്മള് അംഗനവാടില് കൊണ്ടാക്കി വടെ എത്തി അമ്മളെ പണിക്കെനോക്ക്മ്പോക്കും ഓലെ- കോ
പ്പോ ഓലെ കൊണ്ടരാൻ പോവാനായി ആഹ് അത് ശരിയാ അത്രയും വഴി പിന്നേം പോണം മ്മ് അല്ല കൊറേ കുട്ടികളൊക്കെ ണ്ടങ്കി ഒരു വണ്ടിയൊക്കെ ഏൽപ്പിച്ച് അങ്ങനെ പറഞ്ഞേക്ക അതിനൊന്നും പറ്റൂല്ല അല്ലെ അമ്മക്ക് വണ്ടി ഓട്ടാനറിയണം
ആഹ് ഞമ്മക്കോട്ടാന് അറിയണം ഇങ്കി ഓ
ഇൻക് ഓട്ടാനോക്കെ താല്പര്യം ണ്ടായിനു പക്ഷെ ഇവലെഉപ്പാക് പേടിയാണ് ഏഹ് അറിയോ ആഹ് ഞാൻ പഠിചീനു ഉം പിന്നെ പ്രഗ്നന്റ് ആവണന്റെക്കെ എടക്ക് ഉം
ഓ എടുത്തപ്പോ ഓടിച്ചൊക്കെ ചെയ്തിരുന്നു പ്പൊ പിന്നക്കാ മറന്ന്
ഒക്ക മാറും ഉം ഉം ഞാ ഇന്നോട് പഠിക്കാനൊക്കെ പറിയും പക്ഷെ നിക്ക് പേടിയായിട്ടാ
ആഹ്
പഠിക്കാനൊക്കെ പറയുന്നുണ്ടങ്കി പോയി പഠിച്ചൂടെ എനിക്ക് ഈ വണ്ടിയളൊക്കെ കാണുമ്പോതന്നെ പേടിയാവും
ആഹ് പേടിള്ളോര്ക്ക് പറ്റൂല
ഉം അയിന് ധൈര്യം വേണം ഭയങ്കര പോജനം പറയണ്ടാ പർഞ്ഞ് പറഞ് ഇപ്പൊ മൂപത്തിയാര് പഠിച്ച് ലൈസൻസ് എടുത്തോ
ഉം ലൈസൻസ് എടുത്തു ഇപ്പൊ വണ്ടിയായിട്ട് എല്ലാട്ത്ത് കൂടേം പോകും പക്ഷെ ഓല് പെരിന്തൽമണ്ണ അവിടെ അട് ത്താണ് അപ്പൊ അനിയേന അങ്ങട്ട് അങ്ങനെ സിറ്റി കൂടെ പോകാൻ പേടിയാ അവിടുന്ന് അവിടെ മെയിൻ റോഡിമ്മ കൊടുന്ന് നിർത്തീട്ട് അവിടുന്ന് വസേറിപോകും
ഏഹ് ന്നാലും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോവാലോ
ആഹ് ചെറിയ ആവശ്യങ്ങക്ക് കുട്ടിയാളെ സ്
സ്കൂൾകൾ ആക്കാനും മദ്രസ്സ് ലാക്കാനും അങ്ങനത്തെന് ഒക്കെ പോകും പിന്നെ അവിടെ വേറെ കുട്ടിയാളൊക്കെ ല്ലേ
ആഹ് ണ്ട് വീട്ട് ക്ക് പോയിന്നിലെ
വിട്ട്ക്ക് പോയിന്നിലെ ആഹ് പോയിനി പെരുന്നാളല്ലേനോ
ആഹ് ആഹ് സ്കൂള് തൊർക്കലും പെര്ന്നാ തരക്കൊക്കെ കൂടി ചെയ്യുന്നല്ലല്ലേ
ന്നല്ലല്ലേ ഉം കഴിഞ്ഞ് എപ്പള്ളും അങ്ങനെ പോവല്ല്ല ഓണം വേണം ആല്ല ഇൻക്ക് പോവാ
ആഹ് അടുത്തന്നെ ആവൂല്ലേ
തന്നെ ആവുലേ
ആഹ് ആഹ്
മദ്രസ് ഇങ്ങനെ ആക്കിയതോണ്ടേ ആഹ്
അപ്പൊ അത് പറ്റൂല ശനി ഞായറും രാവിലെ മദ്രസാക്കാരം
തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം ഉം ഇനിയിപ്പൊ പോയിട്ട് എപ്പളാ വരാ ഞാന് രാവിലെ പോയിട്ട് വൈകുന്നേരം പോരലാണ് ഉം
പിന്നെ
ഏഹ് പിന്നെ ഓൻക്ക് ഇപ്പൊ യിവുണ്ടാവൂലല്ലേ ഇനി എപ്പളാ വരാ ഓന് ഇനി ആറ്മണി ആറേക്കാലവും ആകെ വൈകി റ്റാ ഓണ്ടേ ആഹ് അതയ്ന് കളി ക്കാനൊയ് വില്ലലേ ഇല്ല കളിക്കാൻ പിന്നെ സമയം ഇണ്ടാവൂല അങ്ങനെ ഇപ്പൊ കളിയൊന്നല്ലല്ലോ കാര്യായിട്ടൊക്കെ ഫോണ് മല്ലേ ഗെയിമും യൂ ട്യൂബും ഉം
ആഹ്
പക്ഷെ ഇവിടെ ആ നാര്ത്തെ സ്കൂള് വിട്ണ്ടാവുല്ലേ
ആഹ്
ആഹ് നാര്ത്തെ വിട്ട് വന്നാല് ഉച്ചകത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാ പിന്നെ അയ്മരിക്കും ഉം
ഇപ്പ ഓനാ പ്രശ് പോവാനാവോളം അത് കഴിഞ്ഞിട്ടാ പിന്നെ പോവാ നീ വന്ന പിന്നെ എഴുത്തും വായനിം ഒക്കെ കഴിഞ്ഞ
കഴിഞ്ഞാ ഒറങ്ങുമ്പം കൊർച്ചേരം
അങ്ങനെ പൊർത്ത് കളിക്കാൻ പോണംന്നൊന്നും ഉണ്ടാവുലല്ലേ ഉം ആഹ് ഇവിടെ അവന് പൊർത്ത്ക്ക് എറങ്ങിട്ടില്ലെങ്കിൽ ദേഷ്യെകാരം
ആഹ് ഇവടെയിന് ചെറിയോലും വലിയോലും ഒക്കെ ഫോണ് മ്മലാണ്
ഫോണ് മ്മലാണ് ഉം ഫോണ് കളിച്ചും പക്ഷെ ഞാന് അങ്ങനെ അങ്ങട്ട് കൊട് ഇന്റെ ഫോണ് അങ്ങനട്ട് കൊടുക്കൂല
ബടെ പിന്നെ
ഇബടെ പിന്നെ കൊട്ക്കാതിര്ന്ന്ട്ട് കാര്യല്ല ഒക്കെ തല്ലൂടി കൊണ്ടാവണ്ടേ
തല്ലൊടുക്കാൻ ഫോൺ കൊടുക്ക അല്ലാതെ വേറൊരു നിവൃത്തിയൊന്നുല്ല
ഉം ഉം അപ്പോൻക്ക് ഉച്ചക്ക് വ്ടോ സ്‌കൂള്? ഒരു രണ്ടര രണ്ട് മണിയാവുമ്പോക്ക് ഇവ്ടെ വീട്ടിലെത്തും. ആഹ് സ്നാക്സ് മാത്രം കൊണ്ടോവല്ണ്ടാവൊള്ളൂല്ലേ?
ആഹ് സ്
ആഹ് സ്നാക്സ് നമ്മളെ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉം.
അതങ്ങനെ കൊണ്ടോവും. പിന്നെ എന്തേലും ഫ്രൂട്ട്സ് എന്തേലും കട്ടെയ്ത്ങ്ങാണ്ട് അതും.
ഉം ഉം പിന്നെ ഫുഡ് എങ്ങനെ രണ്ട് നേരം വെക്കല്ണ്ടോ? ചോറ് എന്തായാലും വെക്കണം. ഇവിടെ ചോറ് നിർബന്ധാണ്. ഏഹ് രണ്ട് നേരം വെക്കും. ആഹ് പിന്നെ വേറെന്തൊക്കെ വേറെ കൊയപ്പൊന്നുല്ല.
അങ്ങനെ ന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ട്ട്ടോ. ഉം ശരി.